ഹലോ ഹലോ
ലോ
ആ കേക്ക്ണ്ടോ
ഓ ആ കേൾക്കാം അതെ
എടാ ഞാ എടാ ഞാനില്ലേ ന്റെ ഫെയ്സില് ഞാനൊരു ക്രീം തേച്ചിട്ട്ണ്ടേരുന്നു
ഏ
ഫേസില് ഞാനൊരു ക്രീം തേച്ചിട്ട് ണ്ടെനു അപ്പൊ പക്ഷെ ഇൻക്കത് തേച്ചിട്ട് കുരു വന്നു പിംമ്പിൾസ് വന്നു ഫുള്ള്
അപ്പോ റിവ്യൂ നോ-
അനക്ക് ഈ പറഞ്ഞത് ഇപ്പ നോക്കിട്ടില്ല അനക്ക് അന്ന് ഇതേപോലെ മൊഖത്ത് കുരു വന്നപ്പോ ഈ ഏതോ എവിടോ കാണിചെന്ന് പറഞ്ഞില്ലേനോ
ആ
ആ എവിടെനു പോയി കാണിക്കണോ അല്ലെങ്കിത്- താനെ പോവോ
ഇല്ല വെച്ചിരിക്കണ്ട എന്തേലും അലർജിക്ക് ആയിട്ട് എന്തെലും റിയാക്ഷൻ വന്നാണെങ്കില് കാണിക്കുന്നതാവും ബെറ്റർ ഞാൻ കാണിച്ചിരുന്ന മാങ്കാവ് അവടെ ലുലുന്റെടുത്തൊരു ക്ലിനിക്കുണ്ട് ഡെർമറ്റോളജിസ്റ്റ്ണ്ട് അപ്പൊ അവിടെ ആ കാണിച്ചോ
നല്ല ഫീസ് കൊറെ പൈസയാവോ
ഇല്ല അപ്പോയിൻന്മെന്റ് എടുത്താ മതി അവിടെ എത്രോ ഫൈ ഹൺഡ്രഡ് അങ്ങനെ എങ്ങോ ആണ് ക്യാഷ് അല്ലാത്ത വരണേ
അത്
ആ അവര് ഇത് നമ്മളോട് എന്താ ഒരു ഓയിൻമെന്റ് വാങ്ങിക്കാപറയും
ഉം
എഴുതി തരും അത് എനിക്കത് തേച്ചപ്പോ മാറിയായിരുന്നു
എന്തോ ഒരു പേടി പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു മൊഖക്കുരുക്കെ ഇങ്ങനെ വരുന്നത കൊണ്ട് ഒരു പേടി അല്ല ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതേനു
ആ
പിന്നെ അത് ന്തോ ആയിട്ട് ന്തോ ആയി പിന്നെ ഞാനാണെങ്കിൽ ആകെ പേടിച്ചോയി പെട്ടന്ന് മുഖത്തിന് ഭയങ്കര ഒരു എന്തോ പോലെ ചൊറിച്ചിലൊക്കെ വരാ അതേപോലൊക്കെയായപ്പോ ഞാൻ അങ്ങനെ ഭയങ്കര പേടിച്ച് ഞാന് അമ്മേന്റെ അടുത്ത് ചോയ്ച്ചു എന്താപ്പ ചെയ്യാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി അപ്പന്റെ അടുത്ത് ചൂടായിട്ട് പറഞ്ഞ് എന്തി ന്തിനാണ് ഇതൊക്കെ തേച്ചത് എന്നിട്ടല്ലേ ഏഹ് ഇനീഇപ്പം ഞാനാണെങ്കിൽ പുതിയ ത് വാങ്ങിയതാ അതിനാണെങ്കി അതില് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെന്തോ ആണ് അതിന്റെ വില.
ആ
അപ്പൊ ഞാന് അത്രയും ക്യാഷ് കൊട്ത്ത് വാങ്ങിച്ചപ്പം ഞാന് വിചാരിച്ച് നല്ലത് നല്ലതായിരിക്കും ന്ന്ള്ള ഒര്ത്ൽങ്ങനെ എട്ത്തതാക്കിയതാണ്. പക്ഷെ അതിങ്ങനെ ഒരു പണി കി അന്ന് ഞാൻ സ്വപ്നത്തില് പോലും വിചാരിച്ചിട്ടില്ല
അത് യൂസ്യ്യാത്ത് പ്രോഡക്റ്റ് ആയത് കൊണ്ടാവും എന്റെ സ്കിന്നിന് ചേര്ണ് ണ്ടാവലല്ലേയിരിക്കും.
ഉം
എന്താ എന്തായാലു ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടി വെരും.
പോയി കാണിക്കല്ലേ നാളെ.
ഇല്ലല്ലെ സ്കിന്ന് പിന്നും ഡാമേജ് ആയിരിക്കും.
ഉം അനക്ക് അവിട്ത്തെ ഏതെങ്കിലും ഡോക്ടേഴ്സിനൊക്കെ അറിയോ?
ആ ഞാന് ഇപ്പൊ പറഞ്ഞില്ലേ അവിട്ത്തന്നെ ഒരു ഡോക്ടർ എല്ലാ ഫ്രൈഡേയിലും വരും എല്ലാ ഫ് ഫൈടെയും മോർണിംങ് ഒമ്പത് മണി ഓക്കെ ആവുമ്പോ ആണ് ഞാനന്ന് കാണിച്ചിരുന്ന ഡോക്ടർ
ഫ്രൈഡേ അല്ലേ നാളെ ബുധനാഴ്ച അല്ലേ
ആഹ്
എപ്പഴോ അവിടെ പൊയ് കാണിക്കല് എന്താല് നീ നാളെ ഫ്രീ ആണെങ്കില് എന്റെ കൂടെ ഒന്ന് വര് നം അമ്മ ഏ വീട്ടില്ണ്ടാവൂല അമ്മ പുറത്തുപോവുംന്ന് പറഞ്ഞ് അമ്മക്ക് പണീന്റെ ഇതിന് പോണം അപ്പൊ ഞാന് ഒറ്റക്ക് പോവാന് എനിക്ക് നിക്കൊരു പേടി
ഓ ഓ
അപ് പിന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് പിന്നെ നീ പറഞ്ഞതാണല്ലോ അവിടെ കാണിച്ചപ്പോ എനിക്ക് മുഖത്തുള്ള പാട് അടയാളം
ഉം അവടെ അവടെ വേറെയും കൊറേ ഡോക് ഡോക്ടർസ്ണ്ട് ഞാന് കാൺച്ചീന്ന അന്ന് ആ ഡോക്ടറെണ്ട് ഉം എല്ലാ വീ ക്കിലും എല്ലാ ഡേസിലും ഓരോ ഡോക്ടേഴസും ഉണ്ടാവും
എന്തായാലും പോയിട്ട് കാണിച്ചു നോക്കാം പിന്നെ വേറ ഒരു കാര്യം കൂടിണ്ട്
ആഹ്
നിന്റെ അനിയേന് ഏതോ സ്കൂൾ പഠിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലെനിയോ പ്ലസ് വൺ അവിടെ എങ്ങനെയാ ഐ മീൻ പ്ലസ് ടു അല്ല ഓന്
ആഹ് ഓൻ ഇപ്പോ പ്ലസ് ടു
ഓഹ് അസ് സ്കൂൾ എങ്ങനെയ
ആഹ് സ്കൂള് കൊഴപ്പില്ല പക്ഷെ എന്നാലും കൊറച്ച് പഠിപ്പിക്കണ ക്കെ കൊറവാന്നാ കേട്ടെ ഞാനിപ്പോ അവന ടുഷ് ചെന്ന വീടാ
ഇന്റെ അനിയൻ ഇങ്ങനെ അവിടെങ്ങനെ പഠിക്കണം ന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനി ഇപ്പം പ്ലസ് വണിൽ കാണല്ലോ അപ്പം സ്കൂൾ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചന് അപ്പളാണ് എനിക്ക് ഓർമ്മ വന്നത് അന്റാനിയനെ അവിടെ പ
ഉം അവ്ട്ത്തെ അ എന്തക്കോ ഉം ഡ്രഗ്സ് അതൊക്കെ ണ്ടാവല്ണ്ട് പറഞ്ഞിരുന്നു അനിയൻ
ഏ അവിടെ അങ്ങനൊക്കെണ്ടോ ന്ന്ട്ട് അവന് പിന്നെ അവടങ്ങനെ നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുല്ലേ
ആ പിന്നെ പേരന്റ്സ് മീറ്റിങ്ങിലൊക്കെ വന്നിങ്ങനെ പറയും അപ്പൊ ആ ഒരുതില് ങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ണ്ടാവും പിന്നെ പിന്നെയും ഇതേപോലെ തന്നെ തൊട്ങ്ങും
അ അവിടെങ്ങനെ വെല്യ വെല്യ പ്രശ്നങ്ങളൊക്കെ ണ്ടാവാറുണ്ടോ
ആ മെയിനായിട്ട് ഇതെന്നെ ഇങ്ങനെ നാട്ടാരും ആ സ്കൂളിന്റെ അടുത്തുള്ളവരൊക്കെങ്ങനെ പറയും ഇങ്ങനെ കാണല് ണ്ട് സ് കൂൾ കുട്ട്യാള് പറയും അങ്ങനെ ഓര് വന്ന് സ്കൂള് കംപ്ലൈയിന്റെയ്തിട്ട് ങ്ങനെ പറയും
അപ്പൊ അവടെ ഫുള്ള് പ്രശ്നങ്ങളാല്ലെ
ഉം ഞാനിപ്പോ ഞ്ഞി
ആ നീ എന്റെ ഫ്രണ്ട് രണ്ടിനും അവ്ടെ സീറ്റ് കിട്ടീന്ന് പർണ് അപ്പ അവര് ഭയങ്കര നല്ല അട്ത്ത ആൾകാര് ആൾക്കാരായാതൊണ്ട് അവനിപ്പ അവ്ടെ പോകണംന്നാ പറയിന്നെ അവന്റെ ഫ്രണ്ടും അവൻ പറയുന്നെ നീ ഇവിടെക്ക് വാ ഞാൻ ഇവ്ടെ ഒറ്റക്കാണ് അപ്പോ അതുകൊണ്ട് അവന് ഇങ്ങനെ അവ്ടെത്തെന്നെ പോണംന്ന് ഇങ്ങനെ പറയ്ന്ന്ണ്ട് ഞാൻ എന്തായാലും അവന്റെ അടുത്തും പറയാ അവ്ട്ന്ന് മാറി കൊട്ക്കാന് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് പോവാൻ പറയാ കാരണം എന്തിനെങ്കിലും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്ന് പൊറത്ത് വരാൻ ഭയങ്കര ഇതായിരിക്കല്ലോ
ഇപ്പത്തെ കുട്ടാളൊക്കെ എന്താ
അതെ എന്താ അറിലാ പിന്നെ നമ്മക്കെന്നെ അറിയാലൊ നമ്മളെ ഫ്രണ്ടസ്‌ലെന്നെ കൊറേ ആളുകൾ അങ്ങനെ പെട്ട് പോയിട്ട് അവര്ടെ ലൈഫെ പോയതൊക്കെ തന്നെ വെറുതെ അങ്ങനെയൊക്കെ ഓരോന്നിലേക്ക് നമ്മളെന്തായാലും
ഭയങ്കര ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ ഇണ്ടാവും
അപ്പോ അവരെ പറഞ്ഞിട്ടും കാര്യയില്ല ഒരു പ്രായത്തിന്റെ ഒരു
മ്മ്
താ ഇപ്പ തന്നെ കണ്ടിലെ ക്രീമൊക്കെ ഇട്ത്ത് തേച്ച്
ശ് ആ നീ എന്തായാലും ഇനി ക്രീമൊ ഒക്കെ വാങ്ങുമ്പോ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വാങ്ങിയാ മതി അയിൽ യൂസ് ചെയ്തിരിക്ക്ണെ ഇൻഗ്രീഡിയൻസ് അതൊക്കെ നോക്കണം
അതൊക്കെ എന്തായാലും നോക്കണം ഇന്നട്ട് വാങ്ങിക്കണം ഞാനും നോക്കിയതാണ് രീ റിവ്യൂ റിവ്യൂ മീൻസ് ഞാൻ ആ ഏ വാങ്ങി ച്ചാ ഇതില് ഇങ്ങനെ നോക്കെയ്നെലോ അപ്പ എല്ലാരും പറഞ്ഞ് നല്ലതാണ് ഭയങ്കര ഞാൻ നന്നായി ഞാൻ ക്ക് ഉപയോഗിച്ചപ്പോ ഇങ്ങനെ റിസൾട്ട് കിട്ടി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ വാങ്ങിച്ചതായി ഇതിന് പിന്നെ നല്ല പൈസയുവാ അവർക്ക് പോവല്ലോ അപ്പ ഞാൻ വിചാരിച്ചു പൈസ കൊർച്ച് കൂടുതലുള്ളതോണ്ട് നല്ല ക്വാളിറ്റി ണ്ടാവും പ്രശ്നൊന്നും ണ്ടാവില്ല ന്നുള്ളരൊതിലിങ്ങനെ വായിക്കായിരുന്നു പക്ഷെ അത് ഇത്രമ് വല്ല്യ പ്രശ്നാവുന്ന് ഞാനും വിചാര്ച്ല
കിന്നിന്റെ കൊഴപ്പുണ്ടാവേ നല്ലേ പ്രൊഡക്റ്റ് ആണെങ്കിലും അതെൽപ്പം നമ്മളെ സ്കിന്നിന് പറ്റല്ണ്ടാവുല
അതുകൊണ്ടാവും ചെലപ്പം പറഞ്ഞൂട പക്ഷെ ഞാ പെട്ടന്ന് ടെൻഷൻ ആയി പോയി ആദ്യമായിട്ടല്ലെ ഇങ്ങൻ ത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വര്ന്നേ അപ്പൊ പെട്ടെന്ന് ടെൻഷനായി ഞാന് ചെയ്യാന്നുള്ളരു ഇത്ൽ ഇങ്ങനെ ഇര്ന്ന് ഞാനിമ്മേന്റെ അട്ത്ത് ചെയ അമ്മേന്റെ അട്ത്ത് പോയി പ ഞ്ഞു അപ്പൊ ഇങ്ങനെ പറഞ്ഞൂ എന്തിനാണ് അതൊക്കെ എട്ത്ത് തേച്ചത് മൊഖത്ത് അങ്ങനെങ്ങനെ എന്തൊക്കെയോ ചോയിച്ച് അ പ്പം ഞാനിങ്ങനെ അയ്യോന്നുള്ളതിൽ ഇങ്ങനെ നിക്കേനു
മ്മ്ന്ന്
ഞാൻ വെച്ച ഞാനാണെങ്കിൽ നല്ലോണം പേടിച്ചു പോയിക്കണം ഞാൻ വെച്ച ദിസ് ഈസ് ദി എൻഡ് ഒക്കെ കയ്യിന്ന് പോയി ന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പേടിച്ചിരിക്ക്ണ് പിന്നെ എന്തായാലും ഇപ്പൊ നാളെ സമാധാനത്തിന് എന്തെങ്കിലും പ്രശ്നം ഇണ്ടെങ്കില് വെച്ചിരിക്കുന്നതല്ലല്ലോ പിന്നെ നമ്മക്കാണെങ്കിൽ എന്തായാലും നാളെ ജോലിക്ക് പോണം അപ്പൊ ന്നോട് ചോയ്ച്ച് ഞാൻ വരണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ട ഞാന് ആരെങ്കിലും വിളിച്ചോളാം ഉം ഞാന് ഇന്റെ ഫ്രണ്ട് ഇണ്ട് അപ്പം ആളെ വിളിച്ചിട്ട് പോയിക്കൊള ആളെ അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആളുടെ ചോയ്ച്ചൊക്കട്ടെ അങ്ങനെ പറഞ്ഞൊണ്ടരിയാണ്
പെയ്നാവണെങ്കി നമുക്ക് കൊറേ ഓപ്ഷൻസ് ഇണ്ടല്ലോ
ഉം എന്തായാലും നമ്മക്ക് നാളെ പോയിട്ട് അഒടെ പോയിട്ട് നോ ക്ക വല്യ പ്രശ്നൊന്നും ഇണ്ടാവൂലാന്ന് വിചാരിക്ക
എന്തായാലും നമ്മക്ക് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ ക്കും പോവ ഞാന് ഒരു പത്തരൊക്കെ ആവ്മ്പം വെ ട്ട്ന്ന് എറങ്ങാം നീ ഒരു പത്ത് മണിക്ക് എറങ്ങിക്കോ ഇന്നാ ത്തീട്ട് ന്നെ വെയ്റ്റ് ചെയ്താ മതി ആഹ് പിന്നെ നിൻക്കവ്ട്ത്തെ ഡോക്ടറെ അറീലെ അപ്പൊ ഒന്ന് വിളി ച്ച് നോക്കിട്ടൊന്ന് ഏഹ് ഷീട്ട്ന്റെ ഒന്ന് ആഹ് അങ്ങനെക്കെ നീ ബുക്ക് ചെയ്തോ എന്നാല് ക്ക് നാളെ നേരിട്ട് പോയിട്ട് ചെയ്യാ
ഓക്കെ.
ഓക്കെ എന്നാല് ഞാന്
ആഹ് നാളെ വിളിക്ക് ഉം
എന്നാ ഓക്കെ ബൈ.
ബൈ